ആഹ് കെ
ആഹ് കേക്കുന്നുണ്ട്
ഉം
പിന്നെ എന്തുണ്ട് വിശേഷൊക്കെ
എന്താ സുഖായിട്ട് പോണു
ഏഹ് മൊൻനീച്ചോ
ഇല്ല ഇല്ല്യ എണീറ്റില്ല എണീക്കും ഒരു എട്ട് മണിക്കെയാവും എട്ട് മണി എട്ടര ആ ഒരു ലെവലിലാണ് എണീ ക്കല് ആഹ് അല്ലേല് എണീക്കുമ്പൊത്ത്നൊര് തത്തിരപ്പാടേക്കാരം എനിക്ക്
എന്നും അങ്ങനെന്നെ അപ്പൊത്തിനും പണി കയിക്കോ
ഇല്ല ഇല്ല ഇന്നിപ്പ ഇങ്ങനെ പോവണ്ടോണ്ടാണ് അല്ലെങ്കി അത്രയ്ക്ക് വല്യയ മൈൻഡ് ഒന്നും ഇല്ലാ അപ്പൊ അതുവരെ ഫോണുമ്മെ കളിച്ച് അങ്ങനെ ഇരിക്കും
ആഹ് അപ്പം മോള് നോക്കൂലേ
മോള് വെച്ച് കഴിഞ്ഞാ ഓല് ഓലാ ഒര് ഫ്രണ്ട്സാള് ഇണ്ടാവും ഓല ഓലതായിട്ടുള്ള കളിയും കാര്യങ്ങളും ആക്കാരം
ആഹ്
ഉം ഇവനിപ്പോ ഇതൊക്കെ ഇങ്ങനെ വലിച്ചിടുന്നെ ഇതാക്കണയൊക്കെ പ്രായല്ലെ അപ്പം ഓല്ക്കും ഓൻ ഓൻ്റെ കളിയൊന്നും പറ്റൂലാ ഓലെ സാധനങ്ങളെടുത്തു ഓല് അങ്ങനെ അങ്ങട്ട് കാട്ടി ഇബലത് ഇങ്ങട്ട് കാട്ടി അങ്ങനത്തൊക്കെ പരാതികള് ആക്കാരം ഉം
എവിടേം ട്രിപ്പ് ഒക്കെ പോവാറുണ്ടാ
ആഹ് ട്രിപ്പൊക്കെ പോവല്ണ്ട് ട്രിപ്പ് എനിക്കിഷ്ട്ടാണ് പൊറത്തു പോണത് ഹസ് ബൻ്റ് ഇണ്ടാകുമ്പോ ഞങ്ങള് വന്ന് കഴിഞ്ഞാ പിന്നെ ഫുൾ ടൈം അങ്ങനെ പോയിങ്ങോണ്ട്ക്കും ഒറ്റയ്ക്കൊന്നും അങ്ങനെ അങ്ങ് അധികൊന്നും പോവാറില്ല
ആഹ് എല്ലാ ഫുഡും ട്രൈ ചെയ്യുവോ? ഇണ്ടാക്കാന് പുതിയ പുതിയ ഡിഷ്കള് ആഹ്
എല്ലാ ഐറ്റംസും ആഹ് അത്യാവശ്യം കൊഴപ്പല്ലാത്ത രീതിയില് ഇണ്ടാക്കും
ഏഹ്
അതിപ്പം ഹസ്ബൻ്റ് പൊറത്തും കൂടെ ആയോണ്ടേ ഇങ്ങനെ പുതിയ വല്ല വെറൈറ്റി റ്റി വന്ന് കഴിഞ്ഞാ മക്കള് സ്കൂളിന്ന് ഇങ്ങനെ ഓരോ ഫ്രണ്ട്സ് ഒക്കെ പറയല്ലേ അത് പോയി കഴിച്ചു ഇത് പോയി കഴി ച്ചു പറയും അപ്പൊ നമ്മളതൊക്കെ ഒന്ന് വീട്ടില് ഇണ്ടാക്കി കൊടുക്കും കൊണ്ടോൻ നേരല്ലാത്തോണ്ട് നമ്മളന്നെ വീട്ടില് ട്രൈയാക്കി ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ആൾക്കും തന്നെ വല്യ പ്രശ്നൊന്നുല്ല
ആഹ്
പുതിയ ഒരു ഡിഷ് വന്ന് കഴിഞ്ഞാ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും
ഏഹ്
എല്ലാം ഇണ്ടാക്കും അൽഫാമും മന്തിയും അതേപോലെ തന്നെ ലോടഡ് ഫ്രൈസ് ഷവർമ്മ, ഷവായ ഒക്കെ വീട്ട് തന്നെ ഞങ്ങള് ഇണ്ടാക്കി നോക്കും
ആഹ് ആഹ് നന്നാവാണെങ്കി നമുക്ക് പിന്നെ പിന്നെ ഇണ്ടാക്കൻ ഒരിതുണ്ടാവും
ആരും ഇതുവരെ മോശം ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ പുഡി ആഹ് പുഡ്ഡിംങ് ഐറ്റംസും അതിപ്പോ നമ്മളെ വീട്ടില് എന്തേലും ഫംഗ്ഷൻ ഇണ്ടാവാണെങ്കിലൊക്കെ ഞാൻ തന്നെ ഇണ്ടാക്കാറ്
ആഹ് ആഹ്
ഒരു പത്തൻമ്പത് ആൾക്കാര്ക്ക് ഇള്ളതൊക്കെ ഈസി ആയിട്ട് ഇണ്ടാക്കും
ഓഹ് ഞാൻ യേന്ന് ഇണ്ടാക്കണം വിചാരിച്ചു ഇപ്പോ പുഡ്ഡിംങ്
ആഹ് പിന്നെ ആഹ് എല്ലാ എല്ലാ പുഡിങ്ങും ഇണ്ടാക്കി നോക്കീട്ടുണ്ട്
അതിന് കാര്യായിട്ടാ ചൈന ഗ്രാസും പിന്നെ എന്താ വാണ്ടിയെ?
ചൈനഗ്രാസ് അല്ലെങ്കില് ഇത് പിന്നെ മറ്റേ പിന്നെ എന്താപ്പ അയിന് പറയാ ജലാറ്റിന് രണ്ടില് ഏതെങ്കിലും ഒന്ന് മതി നമ്മള് ഈ ഏത് പുഡ്ഡിങ്ങാണോ അയിനനുസരിച്ച് ഇപ്പം നമ്മള് വെറൈറ്റി അറബിക് പുഡ്ഡിംങ് ഒക്കെ ഇണ്ട് അതിനൊന്നും ഈ ചൈനാഗ്രാസിന്റെ ആവശ്യം ഇല്ല
ഏഹ്
പിന്നെ നമ്മളെ നോർമൽ ആയിട്ട് ഈ ക്യാരറ്റ് പുഡിങ്ങ് ഇങ്ങനെ അതുപോല എളനീർ പുഡിങ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമ്മക്ക് ചെനഗ്രാസ് വേണ്ടുള്ളൂ നമ്മള് വെറൈറ്റി ആയിട്ട് ഇണ്ടാക്കണ ടൈപ്പിന് വെച്ചാല് ഇപ്പ നമ്മള് പിന്നെ ഞാൻ വാമീഷവായിട്ടൊരു അ ആഹ് ഇതുണ്ട് അറബിക് പുഡിങ് ഇണ്ട് അത് നമ്മളെ പിന്നെ ഇ സേമിയ ഇണ്ടല്ലോ ചെറിയ തിന്നായിട്ടുള്ള കുനാ ഫാന്റെ പോലത്തെ സേമിയ ആ സേമിയെയും പിന്നെ നമ്മളെപ് പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി നെയ്യില് ഒന്നും വറുത്തെടുക്ക അത് സെമിയ ഒന്ന് വറുത്തിട്ട് സെമിയ വറവ്വാകണ സമയത്ത് നമ്മള് അയി കൊർച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക
ആഹ്
അപ്പൊ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാ പിന്നെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ
ആഹ് ആഹ്
കസ്റ്റാർഡ് പൗഡറ് പിന്നെ പാൽല്ല് മിക്സ് ചെയ്തിട്ട് നമ്മള് കസ്റ്റേർഡ് ഉണ്ടാക്കണ അതേപോലെ അതിന്റെ ക്രീം ഉണ്ടാക്കി എടുക്ക അതിക്ക് കുറച്ച് പൻസാരീം. കൺൻസ് മിൽകൊക്കെ അല്ല മെയോണെസ് ഒക്കെ ചേർത്തിട്ട് അങ്ങനെണ്ടാക്കി എടുത്തിട്ട്. പിന്നെ നമ്മള് ഇ പു ബുഡിന്റെ ഡട്രയല് ബ്രെഡ്. ബന്നിന്റെ ഏ ആ ബ്രൗൺ ബാഗണ്ടാലോ.
ആഹ് ആഹ് ആഹ്
നമ്മള ഈ സ്ലൈസുകൾ അതിലിങ്ങനെ നിരത്തി വെച്ചിട്ട് അതൊന്ന് വെ റ്റാവാൻ വേണ്ടിറ്റ് ഇത്തിരി ഏ പാലിൽ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട്. ഒന്ന്ണ്ട് നൻച്ചൊട്ക്കാ നട്ട് അയ്ന്റെ മേൽക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാ
ആഹ്
ക്രീമിന്റെ മോൾക്ക് നമ്മള് നേരത്തെ ആ ഇതാക്കിയിട്ടില്ലേ വെർമ്മസെല്ലിന്റെ ആ. ക്രിസ്പി അത് നല്ലക്രിസ്പിയിരിക്കും അപ്പൊ അപ്പൊ ക്രീമും ക്രിസ്പിയും ഒക്കെപാടെ കൂടിട്ട് നല്ല ടേസ്റ്റണ് അങ്ങനെ ചെയ്തഴിഞ്ഞല്. ഞാനധികം ഫംഗഷൻ ഉണ്ടാകുമ്പോ അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ്.
ഏഹേ
ഏ ഗസ്റ്റ് എല്ലാർക്കും നല്ല ഇഷ്ടവുന്ന് നല്ല ടേസ്റ്റി ആണ് ആ സാധനം.
ആഹ്
നമ്മളെകദേശം കുനാഫ ഒക്കെ കഴിക്കാമ്പേ കുനാഫന്റെയും. ഇപ്പ പ്പോം ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ സൈലബാന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും അതേപോലെ. പുറമേ ക്രിസ്പി ആയിരിക്കും ഉള്ളില് നല്ല ക്രീമിയിരിക്കും അങ്ങനെ ഒരു ആഹ. നല്ലൊരു ബുഡിങ്ങാണത്.
ആഹ്
പിന്നെ നോർമലായിട്ടുള്ളതേപോലെ ഇളനീര് പിന്നെ അത് പിന്നെ ക്യാരറ്റ് പിസ്ത അങ്ങൻത്തൊക്കെ എല്ലാം ചെയ്യും
ആഹ് മന്തി ഒക്കെണ്ടാക്കിയാ എങ്ങനെ
ആഹ് മന്തിയൊന്നും കൊഴപ്പല്ല
ആഹ്
നമ്മളെ പിന്നെ കുക്കറിലാണെങ്കില് ഒന്നൂടെ സോഫ്റ്റാവും
ഏഹ് കുക്കർല്ലാണ്ടാക്കല് ആഹ് വെള്ളം നമ്മള് നെയ്ച്ചോറ് ഉണ്ടാക്ക്ണാതിരി വെള്ളം വറ്റിക്കലാ
ഞാൻ ഞാനങ്ങനെയല്ല ചെയ്യല് ഞാനെന്തെയ്യുന്നറിയോ മസാല കുക്കറിലാക്കും ന്നിട്ട് ഞാനതിക്ക് ഒരു ഹാഫ് വേവില് നമ്മൾ റൈസ് അത്ക്കണ്ടിട്ടിട്ട് നമ്മള് പച്ചമുളകും അതുപോൽതന്നെ പൊ പുക വെക്കാാനുള്ളതൊക്കെ വെച്ചിട്ട് എട്ട് വീസില് ഒറ്റ വസീല അട ഒറ്റ വീസില് അപ്പൊ നല്ല സോഫ്റ്റ് ആയിറ്റ്കിട്ടും
ആഹ് അത് പിന്നെ എന്താ നമ്മള് നെയ്ച്ചോറ് കുക്കർല് വെച്ചാലും നല്ല സോഫ്റ്റ്
ആഹ് ഞാൻ നെയ്‌ച്ചോറ് ഞാ ഉക്കർത്തന്നെ വെക്കല് ഞാൻ ഇന്നലീ വെച്ചീന്ന് ആയിക്കഴിഞ്ഞ നമ്മള സോ സ്റ്റാവുമ്പോ പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അത് ഇത്തിരി നെയ്യൊയ്ക്കും പിന്നെ അതൊക്കെ പട്ട പിന്നെ ഏലക്കായ ഗ്രാംമ്പൂ അങ്ങൻത്തെ ഐറ്റംസ് ഇടും പിന്നെ നേയ്ചോറിന്റെ ലീഫ് ണ്ടെങ്കില് അതുടും എന്നിട്ട് വേഗം വെള്ളം ഒഴിച്ചിട്ട് അരിയിട്ടിട്ട് ജസ്റ്റ് ട്ടൊരറ്റവസില്
ആഹ്
ഞാനങ്ങൻതന്നെ ചെയ്യല്
ആഹ്
അപ്പൊ നമ്മള് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട കഴിഞ്ഞാ ആ റൈസിന്റെ കളർ ഒന്നും മാറിപ്പോകും അപ്പ ഞാന് അതൊന്നും ഇടാൻ പോ ആ ഇല്ല ഞാൻ ഉള്ളിയൊന്നുംടല്ല ഒന്നും ഇടില്ല ഇത് സധനങ്ങൾ മാത്രം ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആക്കാൻ കാരറ്റ് ഒന്നുടൂല അതൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമ്മള് കു ക്കെ ഇടുമ്പോ നമ്മ റൈസ് ഒരു വേറെ വൈറ്റ് ആ പ്യൂർ വൈറ്റ് കളർ കിട്ടൂല്ല ചെറിയ കളർ വ്യത്യാസണ്ടാവും ഇത് ഇങ്ങനെ വേണങ്കി നല്ല വൈറ്റായിട്ട് കിട്ടോങ്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ ഈ റൈസ് നമ്മള് എത്ര വെച്ച് കഴിഞ്ഞാലും കേടു വരൂല്യ ക്യാരറ്റ് ഇട്ട റൈസ് ആണ് ക്യാരറ്റ് ക്യാരറ്റ് ഉള്ളിയും ചേർത്ത് കഴിഞ്ഞാ നമ്മളാ നേരത്തോട് നേരാവുമ്പോക്ക്‌ ആ ചോറിങ്ങട്ട് വലഞ്ഞൊട്ട്ണ കാണാം
ആഹ് ആഹ്
ബുള് ബുളായി ഇങ്ങനെ ചോറ് നമ്മള് നാലൂസം വെച്ച് കഴിഞ്ഞാല് ഒന്നും ആവൂല്ല നമ്മളീ ക്യാരറ്റാണ് നമ്മള് റൈസിനെക്കെ വേണ്ടി എടുക്കുന്നത്
ആഹ്
പിന്നെന്താ ബിരിയാണി വെക്കോ
ബിരിയാണി വെക്കും മന്തി ഞാൻ വെച്ചാ അത്ര ശരിയാവുല അപ്പൊ പിന്നെ ആ പണിക്ക് നിൽക്കലില്ല
അപ്പൊ ഇന്നോട് പറയും വറുതെ വെച്ചിട്ട് സാധനം നാസാക്കണ്ട പുറമേന്ന് വാങ്ങിയാല ആകെ കുറ ചാളല്ലേയുള്ളൂ ആ പൈസെന്ന മതിയല്ലോ പുറമേന്ന് വാങ്ങാൻ ഞാന അയിന് അങ്ങനൊന്നും പറഞ്ഞ ഒന്നും നന്നാവൊന്നുല്ല ബിരിയാണി വച്ചാ നന്നാവൂട്ടോ ആകെ അത് വെച്ചാല് നന്നാവു പിന്നെ നെയ്ച്ചോറ് പിന്നെ കുക്കറിലല്ലേ എളുപ്പല്ലേ
ആ പിന്നെ അയ് നമുക്ക് ഒരു മൈൻഡ് സെറ്റാക്കാനുള്ളതാ ഒന്നങ്ങട്ട് നമ്മളെ മാസലൊക്കെ ഒന്നൊന്ന് യൂട്യൂബിലൊക്കെ നോക്കീറ്റൊന്ന് കറക്റ്റ് ണ്ടാക്കി കയിഞ്ഞ പക്കാവും പിന്നെ ഒരു വട്ടം കൊണ്ടൊന്നും ഒന്നും നേരാവുല്ലല്ലോ നമ്മളിങ്ങനെ ബേക്കിയോ
യാനാണോ
കേക്ക് ബേക്കിയോ
ഇല്ലല്ല
ആഹ്
ഇങ്ങയ്യോ
ആഹ് ഞമ്മള് ഞമ്മളാവശ്യത്തിന് പൊറത്തൊന്നും കൊടുക്കണില്ല മക്കളെ ബർത്തഡേക്ക്‌ അങ്ങനെ മ
ആഹ്
ള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ
ആഹ്
കൊടുക്കും
ഇതെരായിട്ട് ചെയ്തോക്കിട്ടില്ല
ആ ആ ചെയ്താ ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടിയാ
ഏഹ്
നമ്മക്ക് ഒരു ആയിരം രൂപന്റെ കേക്കിന് നമുക്കാകെ ചെലവ് വരാ മുന്നൂറ് രൂപ
എന്തോരു കേക്കിന് എന്തൊരു വെലയാ
ആ ഭയങ്കര റേറ്റ കൊറച്ചണ്ടാവ നമുക്ക് വയറ്നെറയെ ഞ്ഞ നമ്മളന്നേ ഇണ്ടാക്കണം
നമ്മള്ണ്ടാക്കണം അത് ഇപ്പൊ ഒരു നമ്മളിപ്പോ ഒരു ബർത്ത്ഡേക്കൊക്കെ വേണം ജസ്റ്റ് നമ്മള് അയൽവാസികൾ കുട്ടിയേക്കൊക്കെ ഒന്ന് കൊടു ണെ പിന്നയില്ല
ഇല്ലല്ല മോന്റെ ബർത്ത്ഡേ ആണ് പതിനഞ്ചാന്തി അപ്പഴേക്ക് തട്ടി കൂട്ടണം ഇന്നിപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് ഇടുക്കണം ഇതൊക്കെ ഇണ്ട് ഇനി വി പ്പിംഗ് ക്രീമെന്നേ ഒള്ളൂ വാങ്ങിക്കാള്ളത് അല്ലാത്തതൊക്കെ ഇവടെ സ്റ്റോക്ക്ണ്ട്
ആ ഇയ്യെന്നാണോ സാനം വാങ്ങാനൊക്കെ പോവല് പൊറത്ത്
ആഹ് നമ്മളന്നെ പോയി വാങ്ങിക്കും
ആഹ്
പിന്നട്ത്ത് സൂപ്പർമാർക്കറ്റ്ണ്ട് ഓര് വിൽച്ചഴിഞ്ഞാ ഓര് കൊണ്ടന്നേരും ചെയ്യും. കൊർച്ചധികൊക്കെ സാധനണ്ടെങ്കില് നമ്മൾ ലിസ്റ്റ്ട്ടോട്ത്താ മതി.
ആഹ്
ഓര് വീട്ടി കൊണ്ടന്നന്ന് പോവും.
അതൊണ്ട് സുഖാണ്.
ആഹ്
പിന്നെ
പിന്നെ ന്താ ഓരോ പണികളങ്ങനെ തീർത്തോണ്ട്ക്ക്ണ്‌ണ്ട്.
തൊടക്കലയ്ഞ്ഞാ?
ഇ തൊടക്കലില്ല കയ്നിട്ടില്ല. അടിച്ചാരല് കിച്ചണ് വരെ എത്തിക്ക്ണ് ഇഞ് പിന്നെ കിച്ചൺത്തെ ഈ പാത്രം കഴ്കലും ഇവട്ത്തെ ഐറ്റംസൊക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലൊള്ളൂ പിന്നെ ഇത് മ്മക്ക് നിക്കാം പറ്റ്വോള്ളു. തൊടക്കല്മ്മക്ക് നിക്കാം പറ്റോള്ളു.
ഏഹ് അലക്കാന് മിഷീൻലിടലാ.
മിഷീൻലിടലാണ് കൊറ്ച്ചൊള്ളെങ്കില് ആഹ് എന്നുടലില്ല കൊറ്ച്ചോള്ളെങ്കില് ഞാനങ്ങട് കല്ല് മ്മലക്കും ഏഹ് കൊറ്ച്ചധികണ്ടെങ്കി പിന്നെ എങ്ങട്ടേലും പോയേത് വന്നതും ഡ്രസ്സോളക്കെണ്ടെങ്കില് പിന്നലക്കൻ പ റ്റാതെ രണ്ടൂസൊക്കൊന്ന് ഇടാണെച്ചെങ്കില് അങ്ങനെ മെഷീൻലാടും.
ആഹ് ആഹ് അയിന് പ്പാക ഇങ്ങള് രണ്ട് മൂന്നാളെല്ലൊള്ളൂ?
ആഹ് ചെല സമയത്തൊരു മട്യാ
ആഹ് ചെൽ മിഷീനില് ടലൊട്ങ്ങ്യാ പിന്നെ മെഷീനിലെന്നെയ്ക്കാരം.
സത്യാണ്.
ആഹ് കല്ല്മ്മക്ക് പോയാ പിന്നെ കല്ല്മ്മലേക്കാരം എങ്ങനായാലും കല്ലുമ്മന്നലക്കാണ്ടാവും ഇൻ ഈ മദ്രസ്ക്ക്ട്ണ ഉം മക്കന. വെള്ള ഡ്രസ്സുകളൊക്കലക്കാണ്ടാവും.
ആഹ് പിന്നെ പിന്നെ ഇൻക്ക് അത് അധികതെ പോല ഞമ്മളെ തൊടപ്പള് കാര്യങ്ങള്
ആഹ് അപ്പൊ അതൊക്കെ പൊറ്ത്ത്ന്ന് താക്കാണ്ടാവുമ്പോ.
ക്കന്നോട് ചേർന്ന്ട്ടെന്നെണ് കൊട്ടത്തള അയ്റ്റയ്ല് കല്ല്ല്ല മറ്റേ മാങ്ങ്യ കല്ല് വെച്ചക്കാ. എന്തായാലും ഞാ ഹസ്ബൻറ് നോട റഞ്ഞു. എന്തായാലും ഞാ ഹസ്ബെൻഡർഞ്ഞ് അതൊക്കെ അലക്കല് കണക്കെന്നെക്കാരം ഒക്കെ മിഷിനില് കൊണ്ടോയി തിര്മ്പാനല്ലാതെ അലക്ക്ണ കല്ലൊന്നു ണ്ടാ ക്കണ്ടാർഞ്ഞ്. അപ്പൊ
മിഷീനിലായാ മയക്കാലത്ത് ഒണക്കാൻ സുഖാ ഇനിപ്പോ അലക്കാനായാലൊയ്.
ഇണ്ണിന്റെ മേലേണ് മിഷീന് പിന്നെ അപ്പൊ വേ അപ്പൊ ചെല് പ്പോ മട്യാവും അങ്ങട്ട് കേറി പോവാന്.
ആഹ് കേറി പോണാലോയ്ക്കുമ്പലെ അവടെ ങ്ങനെ?
ഏഹ് അവടെ ഓപ്പൺ ടെറസിലെയ് പിന്നെ ഷീറ്റിട്ടെക്കാണ് അപ്പൊ അവടെ മൊത്തത്തില് അല ക്കാനും തോരടാനും ഒക്കെ അവടെ തന്നെ സെറ്റപ്പാക്കി
ഓഹ് അതൊണ്ട് സുഖാണ്. പക്ഷെ കേറി പോണലോയ്ക്കുമ്പോ.
മ്പോ ചെലപ്പോ മടിപിടിക്കും.
ആഹ്
അവട പോയി കഴിഞ്ഞ എല്ലാം കയിഞ്ഞിട്ട് ങ്ങട്ട് പോന്നമതി. ഓരോട്ടോമാറ്റിക്കാണ് അതൊണ്ട് പിന്നെ പ്രശ്നല്ല ഓണാകിട്ട് പോ
ഓണ വെച്ചുതിരിക്കുമ്പോത്ത്നെയ്
ആഹ് ഓട് ഓണകിട്ടാ മതി സെമിയാണെങ്കി പിന്നെ സെമിയാകുമ്പോ ഈ സെരിടും.
ആഹ് ആ ഇന്റത് ഓട്ടോമാറ്റിക്കല്ല. ഞമ്മളിങ്ങനെ വെള്ളം മാറ്റി കൊടുക്കണം, ആഹ് ആഹ് ആ
ഞാൻ പറയും ഇത് ഇല്ലതും ഇല്ലാത്ത
ക്ക് വേം കേടരുന്ന് എന്നട്ടയിത് വാങ്ങിയതേനി.
ആഹ എന്ന നോക്കട്ടെ ഞാൻ വിളിക്കാ.
ആ എന്നാ ശരി.
അ